ഹലോ
ആ എവിടെങ്ങള്
ഞമ്മളിവിടെക്ക ഉണ്ട് ഇജ് ഏടെ
ഇപ്പോ എവിടെ ഫുൾ ടൈം ഫോണില്ല
ഫുൾ ടൈം ഫോണിലാണ് വെച്ചാ മൊബൈൽ ഇല്ലാതെ എങ്ങനെ ഞമ്മളെകൊണ്ടൊക്കെ കയ്യ്ണു
എനിക്ക് തോന്നി നേരത്തെയും കണ്ടുവല്ലെ അന്റെ ഫോണിൽ സ്റ്റോറി എന്ന എനിക്കരു ഫോണില തോന്നി എനിക്കപ്പതന്നെ
എന്താപ്പോ കാട്ട്ണു എന്താ ഒരു പ്ര പ്രത്യേകിച്ച് അങ്ങനെ പരിപാടികളൊന്നുമല്ല ഫോണില് കളിച്ചു കുത്തിരിക്കന്നെ
എന്താല ഫോണിന്റെ ഒക്കെ അവസ്ഥ ഇരുപത്തിനാല് മണിക്കൂർ ഒരാള് ഒരു ആള് ഫോൺമ്മ് തന്നെ ഇപ്പം
ഫോണല്ലെ ഫോണില്ലെങ്കിൽെ ഇപ്പൊ ഞമ്മക്ക് കജ്ണ് ഫോണ് കണ്ട് പിടിച്ചോണ്ട് വലിയൊരു ഉപകാരയിലെ
സത്യം ഈ കാലത്ത് ആര ഈ ഫോണ് യൂസെയ്യാത്തെലെ ഇപ്പോ ഒരാളട്ത്തിപ്പോ ഫോൺ ഇല്ലാത്തതില്ലാലെ
മ് ആളുകൾക്കു ആരെല്ലാം ഉപകാരുള്ള ഒരു സാനന്ന് പറയുന്ന ഫോണാണ് ഫോൺ ഇല്ലെങ്കിപ്പോ എന്താ ഒന്നും നടക്കൂല ഒരു കാര്യങ്ങളും അറിയില്ലല്ലോ
സത്യം സത്യം അല്ല മൊബൈൽ ഫോണിനെ അത്ര പൊ പൊക്കി പറയും വേണ്ട കുറേ നെഗറ്റീവ് ഉണ്ടതിന് ക്കറിയണ കാര്യം തന്നല്ലേ
ഉം അമിതായിട്ട് ഉപയോഗിച്ചാ കണ്ണിനും കേടാണ്
സത്യായിട്ടും പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളോ മെയിനായിട്ട് കുട്ടികൾക്കായി പ്രശ്നം
ഉം പിന്നെ പഠിച്ചാൻ ഇതിനൊന്നും തോന്നൂല വെറും ഫോണുമെത്തന്നെ ഇങ്ങനെ കുത്തിരിക്കേണ്ടി വരും ഒറക്കം ഉണ്ടാവൂല ഒറ ക്കം കിട്ടൂല
ഞാൻ തന്നെ ഫോണിക്ക്‌ ഞാൻ തന്നെ ഫോണിൽ കളിക്കാണെങ്കി തന്നെ ഒരു ഒരു രാത്രി രണ്ട് മണി മൂന്നുമണിവരൊക്കെ തോണ്ടിയിരിക്കും എന്റെ കണ്ണന്നെ ഇപ്പോ വല്ല്യേ പ്രശ്നായി കൊണ്ടിരിക്കാന്ന് എനിക്കെന്നെ തോന്നുന്ന
ഉം ഫോണില്ലാതപ്പോ ഞമ്മക്കും ഇരിക്കാൻ കയിജൂലല്ലോ
എങ്ങനെ പറ്റും ഈ കാലത്തൊന്നും ഒരിക്കലും നടക്കൂല അല്ല ഇത് നെഗറ്റീവ് ആയിണ്ടും കാര്യ കേട്ടോ നല്ല കാര്യങ്ങളുണ്ട് സത്യം പറഞ്ഞാലേ അയിനെ നമുക്ക് പെട്ടന്നൊരു ആവശ്യം വന്നാ ഇ ഫോണെണ്ടാവത്തുള്ളൂ ആർക്കേലും വിളിക്കണേ തന്നെ പണ്ടത്തെ സംഭവ സംവിധാനം പോലെ കത്തയിക്കല് നടക്കൂല ഇപ്പാരേലും മരണപ്പെട്ടൂന്ന് വിളിച്ച് പറയണമെങ്കിൽ ഇന്ന് കത്തയച്ച കഴിഞ്ഞാൽ രണ്ടു ദിവസം കഴിയും എത്താൻ ഫോണായതൊണ്ട് ക്കൂക് കൊറേ സംഭവങ്ങളന്ന് ഓക്കെ കൊറേ പോസിറ്റീവ് എനർജി ഉണ്ട് സംഭവം കാരണം
അതെ
പിന്നെ സത്യം പറഞ്ഞാൽ നമുക്ക് രാത്രി ഡിപ്രഷനൊക്കെ അടി ച്ച് ഇരിക്യാണെങ്കിൽ പാട്ട് കേക്കാനാണെങ്കിലും പിന്നെ ആർക്കേലും നമുക്ക് ഇനിയിപ്പോ കോളും വേണ്ട നമുക്ക് ആരേലും കണ്ട് സംസാരിക്കണേ തന്നെ ഇപ്പ നമ്മളെ വേണ്ടപ്പെട്ടവര് ഗൾഫിലാണെങ്കിൽ നമുക്ക് കണ്ട് സംസാരിക്കണെ വീഡിയോ കോൾ ചെയ്തുടേ
ഉം ഉം
ഫോ ഫോണില്ലേങ്കി പറ്റത്തില്ലല്ലോ
ഒന്നും പറ്റൂല നെറ്റും ഫോണും പിന്നെ അത് ക്കി അമ്മക്ക് ജീവുന്നന് എന്താ അമ്മ കൊണ്ട് ഒന്നും കജൂല പിന്ന ഒരു ദിവസം ഫോണിൽ നെറ്റില്ലെങ്കിൽ അന്ന് ഇടങ്ങേറാണ്
ഓ ഡിപ്രഷനാണ്
കജുലാ യിരിക്കാൻ കജ്ജുല അതന്നെ പ്രശ്നം വേൾഡ് കപ്പൊക്കെ
ഉം പിന്നെന്താ രണ്ട് ഫോണാ ഞാൻ ഐഫോണില് ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിട്ട് ആൻഡ്രോയിഡിൽ ഇരുന്ന് കളികാണും
ആ ഇന്നത്തെ കളികണ്ടില്ലേ ഞങ്ങളെ ചെറുക്കന്റെ മൂന്ന് ഗോള്
പിന്നെന്താ ഞാന് നിങ്ങളെ ഫാൻ ഒന്നുംല്ല ഞാന് ബ്രസീലിന്റെ ടീം
നിങ്ങള് ബ്രസീൽ ഫാന ഓ നിങ്ങള് ആ കണ്ടാ മതി മുറോക്കല്ലേ
ആ മൊറോക്കെ ഏഴാം സ്ഥാന എന്താ നിങ്ങള് ഇന്ന് കളിച്ച അൽജീരിയ ഏതാ സഥാനം
അതിന് പ്രശസ്തി ഇല്ലല്ലോ കഴിഞ്ഞ വർഷം ഞങ്ങളിപ്പ -സവുജ എറുന്നൊരു തോറ്റന്ന് ഞങ്ങൾ ഇവിടെ നാട്ടിൽറങ്ങേക്കാൻ പോല ഇണ്ടായില്ലല്ലോ
ഞങൾ സേവനപ്പ് കുടിച്ചപ്പോ നിങ്ങക്ക് അറിയില്ലേ
ജർമ്മന് വേണ്ടി അതിന്റെപ്പ ഒരു ഓർമ്മപ്പ് മിനിഞ്ഞാന്ന് ഇണ്ടായല്ലോ
കണ്ടു ഞാനക്കെ കണ്ടിരുന്ന് ലൈവ്
ഉ ഫ്രാൻസിന്റെ കളി ബിലെ കോംബോ
ഫസ്റ്റ് ഹാഫ് എനിക്ക് വലിയ സുഖവൊന്നും തോന്നിയില്ല കാരണം പക്ഷെ മറ്റ് സെനഗല്ല കംബാക്ക് നടത്ത്‌ണ്ട്ട്ടോ പക്ഷ പക്ഷെ അവസാനം വെച്ചന്ന് പോയെ അയിനൊക്കെ ഈ സാധനം വേണല്ലോ അല്ലെ അയിന് എന്താണ പോകണ ആവശ്യംണ്ടല്ലോ
അതന്നെ ഞാൻ പറഞ്ഞത് ഞമ്മള പോല്ല ഒന്നും നടക്കൂല അതേപോലെ തന്നെ അന്റെ കളിയോ ആളന്റെ രണ്ട് ഗോള്
ഓ സെറ്റ് ഞ സത്യംഞാ കണ്ടിട്ടില്ല ന്ന് ഡയലൈറ്റ്സ് അന്ന് വെച്ച് ഇങ്ങന ഇരിക്കണ കണ്ട്‌ട്ടാ
ഹാളന്റെ രണ്ടു ഗോള് ഒഡേഗാട് ഒരു ഗോള് പിന്നെ ഒരാളുംപാടടിച്ചോണ്ടണ്ട് പിന്നെപ്പാരടിച്ചതൊ ഞാൻ ലൈവല്ല ഞാന് കൊർച്ച് കണ്ടു. മൂന്നരക്കല്ലേ കളി ഞാന് ഒര് നാലര ആ ടൈമിലാ നീച്ചേ. കൊർച്ചണ്ടു ഞാന്നട്ട് കൊർച്ചണ്ടു. ച്ചണ്ട്ട്ട് പിന്നെ പിന്നെ അമ്മളെ കളി തൊട്ങ്ങാനായില്ലേ.
ആഹ് അതെ
അപ്പൊ പിന്നെ അതും കണ്ട്‌കാണ്ട് പോയാണ്ട് കടന്നൊർങ്ങി പിന്നെ ഉച്ചക്ക് നീച്ചു
ഫ്രാൻസിന്റെ അവസ്ഥന്തേന്നു അവരെളി കണ്ടീന്നോ?
ഫ്രാൻസിന്റെയ്ന് ഫുള്ള് കണ്ട്ട്ട്ല്ല
ഇല്ലാലേ
ഉം ക്ക് കൊർച്ച് കണ്ടു പിന്നെ ഒറക്കം വന്നപ്പാെ പോയി ഒന്ന് കടന്ന് പിന്നിം നീച്ചു ഒർക്കം ഒര് മണിക്കൂറ് രണ്ട്‌ മണിക്കൂറ് ഒർക്കം കിട്ടും പിന്നെ നീച്ചാ പിന്നിം കളി കാണാ പിന്നെ നീച്ചാ പിന്നെ അയ്നെ പറ്റി ചർച്ചെയ്യാ ഓസ് തെയ്യം കൊറച്ച് താക്കികുണല്ലോ ആകണ്ട് ഇല്ലാതായ്ക്കുണല്ലോ ആ ഗോളി നാപ്പ താം വയസ്സ്ല് ഈ തട്ടലട്ടണെങ്കിലേ
ചെക്കന്റെ ഫോളോവേഴ്സ് കേറ്യേകണ്ടോ കത്തിക്കേറ്യേത് കണ്ടോ
പയ്ന്നെ അയ്മ്പത് കേ ല്ലത് എട്ട് മില്യനാ
ത്ത് കടന്നു പിന്നെന്താ ഞാൻ ഇന്നലെ രാത്രി നോക്ക്മ്പോ ഒ മ്പതേ പോയിന്റ് അഞ്ചാ ഇപ്പൊ കറന്റ് ഇപ്പോ നോക്കാണെങ്കി കറ നോക്കുകയാണെങ്കിൽ ഇപ്പോ പതിനൊന്നേ പോയിന്റ് ഏഴ്
പതിനൊന്നേ പോയിൻ്റ് ഓൻ ഒറ്റ കളിയോണ്ട്
കംമ്പാക്ക് വന്നു പക്ഷെ നല്ല ഗോളിയന്നൂട്ടോ പക്ഷെ നെഗറ്റീവ്ന്നെ ഒന്നും
ഒന്നുല്ല അടിപൊളി ഗോളി ഞാൻ സ്റ്റോറിയൊക്കിട്ടീനു ഓനെ പറ്റി
തിങ്ക് ചെയ്തൂടെ അവന് എന്തായാലും
അത് സ്പെയിന് പറഞ്ഞ ടീമുണ്ട് സ്പെയിനെ കൊണ്ട ക്ലൻച്ച് കിട്ടി ഇരുപത്തിമൂന്ന് ഷോട്ട് സ്പെയിന് എട്ടണം ഉണ്ടാർഗെറ്റ്
അതെന്നെയാണ്
കളി ഫുൾ സ്പെയിന്റെടുത്ത പക്ഷെ ഗോള് മാത്ര
പക്ഷേ ഞാൻ കരുതി അവസാനം വെച്ച് അവരൊരു ഗോൾ ഇടുന്ന് ശരി ഇതാ ചെറുതായിട്ടൊന്ന് പ്രതീക്ഷിച്ചു ഒരു ഇതിണ്ടായിന്നു കൗണ്ട തുണ്ടായിന്ന് പെട്ടന്ന്
പക്ഷെ വിധി
പക്ഷെ നല്ല രസനുട്ടൊ സീറോ സീറോയിൽ കളി കണ്ട ണ്ടിരിക്കാൻ ഒരു ത്രില്ലെനു
കളി അടിപൊളി കളെയ്നു
അവമ്മാരെ സമ്മയ്ച്ചൊട്ത്തു ഇനിയിപ്പ ഇന്ന് രാത്രി ഇണ്ടല്ലോ അതെന്താന്നും അറിയത്തില്ല
ഇന്ന് പോർച്ചുഗല്ലിന്റെകളിയല്ലേ അ പോർച്ചുകല്ലിന്റെ കളിയല്ലല്ലോ
ഞങ്ങളിപ്പോ പുതിയ ടി വി ട്ത്ത്ക്കാണ് ഇപ്പെല്ലാർക്കും ഫോണി കളി ച്ച് കൾച്ച് കൾച്ച് ഫോണ് നെഗറ്റീവായപ്പോ എല്ലാരും ഇപ്പൊ ടി വി കയിഞ്ഞഴ്‌ച്ചൊരു ഫോണില്
ഫോണ് ഫോണ് വേണം ഫോൺ ഇല്ലെങ്കിൽ നമക്ക് സോഷ്യൽ മീഡിയ നടക്ക് ണ ഒരു കാര്യോറില്ല
ആ സംഭവം അതോണ്ടല്ല ഫോണില് ഈ നെഗറ്റീവെന്താ ച്ചാൽ നമ്മള് ഈചെക്കമാരൊക്കെ കൂടുമ്പോ ഫോണോ ളൊ
ബ ആ ആ ആ
അല്ലെങ്കി നമ്മള്പ്പോ വീട്ടിലൊറ്റക്കാനെങ്കി നമ്മളിതെനെ യൂസെയ്യൊള്ളൂ ഫോണെന്നെ ആരാ ടി വി കാണു നമ്മള് നമ്മളെ ഫോണില്ലാതെ നമുക്കൊന്ന് ബാത്റൂമി പോണ ടെക്കെ ഫോണ് വാണം ഉം ചോറ് വെയ് ക്ക് മ്മക്ക്‌ ഫോണ് വാണം
ഓർപ്പാണ് ച്ചോറ്യെച്ചുമ്പൊക്കെ ഫോണ് അല്ലാതെ പ്പെന്താപ്പം ടൈമോണ്ടേ
വണ്ടി ഓടിക്കാൻ തന്നെ ലെഫ്റ്റ് വരെ എടത്തെ കയ്യില് അമ്മളെ കയ്യില് ഫോണ് ണ്ടാവും
ഗൂഗ്ൾ മാപ്പോക്കാണേലും ഫോണ് വാണ്ടേ
സത്യംപർഞ്ഞാ നന്നായാണ് പോസ് സ്റ്റീവ ഉണ്ട്ട്ടിട്ടോ സത്യം പറഞ്ഞാ ഈ ഗൂഗിൾ മാപ്പ് പ്പിൻ്റെ കാര്യംവന്നപ്പ തന്നേ തിങ്ക് ചെയ്ത് നോക്കെ ഒരു സ്ഥലം അറിയത്തില്ലെങ്കിൽ ആൾ
ഈ നെഗറ്റീവ് വ നമ്മക്ക് നമ്മളെ ശരീരം നമ്മളെ കണ്ണ് ഒക്കെ നമ്മള് നോക്കണ്ടേ അങ്ങനെ നോക്ക വച്ചാല് ഇതൊഴ്വാക്കാനെന്ന് തോന്നും പിന്നെപ്പോ എത്ര ട്ടയ്യോ കയറി വന്നു ഒന്നോ രണ്ടോ അല്ലേ ഏറിയ ഒരു അഞ്ചിറ്റ് പത്തിന് റ്റ് വേണം പത്തിൻ റ്റ് പത്തിൻ റ്റ് കൂടുമ്പോ ഫോൺ നങ്ങനെ ഓണാക്കും
എത്ര പോ ചാ ചാർജ് പോര്ന്ന മനാളേലും നമ്മള് നോക്കിന്ന് കളിച്ചു
ആഹ് ഉം
കലാകാരാണ്
അതന്നെയാണ് രാത്രി ചാർജറുമേ ഉണ്ടാവും ഇഞ്ചോ പോണ് കജ്ജിരും ഉണ്ടാവും
ആ ഓർക്ക് മുട്ടിക്കുത്തീട്ടുണ്ടാവും എന്റെ ചാർജർ ഫോൺ കൈയിന്നെടുക് ട്ടില്ല ഫോണുമങ്ങ്
ഞാനുമിനി ഒരു പാർവേന്ന് വാങ്ങിക്കാ ഉപയോഗം നടക്കണ്ടേ എന്റൈസ് പണോണ്ട് പിന്നെപ്പ പെരിയല ഒരു ആൻഡ്രോയ്ഡ് അല്ലത്
ഞാ തേട്ടീയാ എനിക്ക്പ ല് ചാർജ് നിക്കണില്ലേ ഈ ഐഫോൺന്റെ ഫോൺ ആയതോണ്ട് സമ്മം ചെറിയര സ്വീപ്പാണ് അന്റേതോ
എന്റെയട്ക്കാ കെട്ടീന്
പ്രോയോ അർദോസ്ഫറും തേറ്റീന്നും
തിനി
വന്റെ സെവന്റിഎയ്റ്റ് പേർസെന്റ് ഇത് ചെയ്യാത്തോണ്ട് ന്ന എനിക്കും തേട്ടിനയൻ സെവന്റിഎയിറ്റ് പേർസന്റേജായി
ആ എന്റെ ഞാൻ എടുത്തപ്പോ എയ്റ്റീ ആയിരുന്നു പിന്നെ സെവന്റീ മക്ക്ചാടിയ്ക്ണിപ്പോ
ആഹ് ഞാൻ ഒന്നാത് പബ്ജി ആയി കൊറച്ച് സീനാ-
സലിക്കലുണ്ട്
അല്ലാ പൈസ നഷ്ട തിക കുറച്ച് നേരം ബസ്- ഉച്ചക്ക് കൊച്ച് കാലത്തിന് പബ്ജിമോകേറിക്കാണ് പൈസ എന്താച്ച എന്താഎനിക്ക് മടുത്തു സത്യം ചെക്ൻമാരേപ്പംകളിച്ച് കളിച്ച് കളിച്ച് കളിച്ച് മട് ഗെയിംസ് എപ്പോഴും ഒരേ കളി കഴി ഗെയിമ്സിനെ കളിച്ചിരിക്കൂല്ല
ഡിവിഷൻ കളിച്ചാൽ അടി പൊളിയാട്ടൊ ടോ തിരിച് അങ്ങനെ അടിച്ചുമ്പോളെ
എന്നിട്ട്‌ രണ്ടു ഒരു എത്തിയോ ഒന്നിക്ക്
അടുപി അടുപ്പിച്ച് തോറ്റ് കഴിഞ്ഞാൽ പ്രശ്നം ആ അടുപ്പിച്ച് തോറ്റ് കഴിഞ്ഞാൽ ഡിപ്രഷൻ കയറും അത് എല്ലാ ഇപ്പോ ഡിലിറ്റാക്കാനും ഇതാക്കാനൊക്കെ കേറും
എനിക്കിത് കീട്ടക്ക പിന്നെ കൊണ്ടിട്ടല്ലേ അന്നെ ആ എനിക്കതല്ലേ എനിക്ക് എനിക്ക് ലിങ്ക്ചെയ്തേക്കുന്നു എന്റെ കസ്സിന്റെ അക്കൗണ്ട് ആണത് അപ്പൊ അവൻ ഗൾഫില്ല അവ മെസേജ് അയച്ചച്ച് കിട്ടി കുറച്ച് ടാസ്ക് ക്ക
ആഹ് ആഹ്
സത്യം പറഞ്ഞാൽനമ്മള് ഫോണിനെ പറ്റിട്ട് പറയയാണെങ്കിൽ കണ്ടമാനം ഉണ്ടാവുമല്ലേ
ഇഷ്ടംപോലെ പറയാണ്ട്
ആക്റ്റിആയാലും നെഗറ്റീവ് ആയാലും ഇപ്പോളൊന്നും പറഞ്ഞകഴിഞ്ഞാൽ തീരുക തന്നെ ഇല്ല
ഉറപ്പ നമുക്ക് ഡീറ്റെൽ ആയിട്ട് കുറച്ച് സം സംസാരിച്ചണ്ട് നി എന്താകുമ്പോ ഫ്രീ ആവുമ്പോ ഒന്നെവിളിച്ചേ
ഓക്കെ എന്നാ
ഓക്കെ
ശരി എന്നാ